ഹലോ ഹലോ ആഹ് എന്ത പരിപാടി
കേൾക്ക്ന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ഞാന് വീട്ടിലാണ് ഇപ്പന്താ പരിപാടി
എന്താ ഞാനിങ്ങനെ വെറുതിരിക്കാണ് എന്താ വർത്താനം സുഖല്ലേ
ഏഹ് പറയും
എന്താ വർത്താനം സുഖല്ലേ
ആഹ് സുഖാണ് ഇന്ന് വർക്കില്ലേ ആഹ് വർക്കിന് പോണം പാർടൈമാണ് സമയായിട്ടില്ല അപ്പങ്ങനെ അയിനിങ്ങനെ തയ്യാറായിട്ട് നിൽക്കാണ്
ഓഹ് ഞാനിവിടെ ഞാന് ന്റെ ജോലി സ്ഥലത്താള്ളത് അല്ല ല്ല ഞാന് പൊറത്താണ് ഞാൻ കേരളത്തിലേ അല്ല കേരളത്തിന് പൊറത്താണ് ഇപ്പൊ നെലവില്ള്ളത്
വീട്ടിലാണോപ്പൊ
അല്ലല്ല ഞാൻ പൊറത്താണ് വീട്ടിലല്ല കേരളത്തിന് പൊറത്താണ് ഞാനൊരു യാത്രക്ക് പോന്നതായിരുന്നു കടല് യാത്രക്ക് പോന്നതായിരുന്നു കടൽ യാത്രയിലാണ് കടൽ യാത്രയിലാണ് ലക്ഷദ്വീബ്ക്ക് പോയിക്കൊണ്ടിരിക്കാണ്പറയാം
ആഹ് എന്താണവസ്ഥ?
എന്തോഒരു വ്യത്യസ്തമായ ഒരു അനുഭവം അനുഭവാണ് കടൽ യാത്രന്നുള്ളത് ഞാനിത് കുറേ കാലങ്ങ- ൾക്കുമുമ്പ് ആഗ്രഹിച്ച ഒരു യാത്രയാണ് കടൽ യാത്ര ന്നുള്ളത്
അപ്പോ ഞാനേ നല്ലൊരു നമ്മളവിടെ കേരളത്തിന്ന ന്നെ ഉള്ള ഒരു എറണാകുളത്തിന്ന് എടുക്കുന്ന ഒരു കപ്പലിലാണ് ഇപ്പ നിലവിലുള്ളത് ഞാനും എന്റെ കുടുംമ്പക്കാരും എന്റെ കൂട്ടുകാരും എല്ലാവരും അടങ്ങിയ ഒരു യാത്രയാണ് നെലവിലുള്ളത് അപ്പൊ ഞാനിങ്ങനെ കടൽ യാത്ര എനിക്ക് പണ്ട് മുതലേ നല്ല താല്പര്യമുള്ള നല്ല ഇഷ് ട്ടമുള്ളൊരു യാത്രകളിൽ പെട്ടൊന്നാണ് ജലമാർഗമുള്ള യാത്രന്നുള്ളത് മറ്റേ നമ്മൾ ട്രെയിൻ മുഖേന അല്ലാന്ന്ണ്ടെങ്കില് വിമാനം മുഖേന അല്ലാന്ന്ണ്ടെങ്കില് സാധാ നമ്മുടെ റോഡുകളിൽ പോകുന്ന യാത്രേക്കാട്ടിലും ഒരു വ്യത്യസ്തമായ അനുഭവം വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കില് കാഴ്ചകളൊക്കെ നമുക്ക് തെരുന്നൊരു യാത്രയാണ് കടൽ യാത്രാന്നുള്ളത് അപ്പൊ ഞാൻ നെലവിലത് ആസ്വദിച്ചോണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് പിന്നെ കടൽ യാത്രയെ പറ്റി പറയാ ണ് നമുക്ക് നമ്മള് ആദ്യകടൽ യാത്രേന്ന് പറയുമ്പൊ നമുക്ക് പണ്ടത്തെ കാലങ്ങളിലേക്കാണ് ഓർമ്മ വെരുന്നത് പണ്ട് കാലങ്ങളില് അമ്മുടെ പൂർവികര് രാജാക്കന്മാരെല്ലാം മറ്റു രാജ്യങ്ങള് മറ്റു പ്രദേശങ്ങള് കീഴടക്കാൻ വേണ്ടീട്ട് അല്ലാന്നുണ്ടെങ്കില് നമ്മുടെ അച്ഛനമ്മമാര് മറ്റുള്ള പരിശുദ്ധമായ പ്ര ദേശങ്ങളിലേക്ക് ഇപ്പേ ഹജ്ജ് പോലത്തെ പരിശുദ്ധമായ പ്രദേശങ്ങളിലേക്ക് ആഹ് പ്രദേ പരിശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടീ ട്ടൊക്കെ പണ്ട് കാലങ്ങളില് കപ്പൽ യാത്ര പോയിരുന്നൂന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ വളരെ ഭീതിയിലായിരുന്നു അവര് കാരണം കപ്പൽ യാത്രാന്നുള്ളത് ഈ നമ്മുടെ കാലാവസ്ഥ വ്യ തിയാനം അല്ലെങ്കിൽ ശക്തമായ കാറ്റ് അല്ലെങ്കില് കടലിൽ ഉണ്ടാകുന്ന ശക്തമായ ന്യൂനമർഗദ കാരണങ്ങളൊക്കെ ആയിട്ട് ഒര് കൂടുതൽ ബുദ്ധിമുട്ടലായിരുന്നു അന്നത്തെ കാലത്ത്ണ്ടായത് അപ്പൊ ഇപ്പത്തെ കാലത്ത് അങ്ങനത്തെ അധികംഇല്ലാന്നു ണ്ടെങ്കിലും നമ്മളത് ചെറുതായി പേടിക്കേണ്ടത്ണ്ട് എന്നിരുന്നാലും അതിൽന്നും നമുക്കൊരു സുരക്ഷാപരമായ യാത്രകളാണ് നമുക്കിപ്പോ നെലവില് കപ്പൽ യാത്രേല് കാണാൻ കഴിയ്യാ അപ്പൊ കപ്പൽയാത്രയെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്കങ്ങനെ എന്തേലും അനുഭവംണ്ടോ നിങ്ങൾ കപ്പൽയാത്ര മുമ്പ് നടത്തീട്ടുണ്ടോ?
യാത്രകള് ധാരാളം നടത്തീ ട്ടുണ്ടെങ്കിലും നമ്മള് കരേക്കൂടെ സഞ്ചരിക്കണമാതിരി ഏഹ് കൂടുതലായിട്ട് കടലിലൂടെ അങ്ങനെ പോവാറില്ല കാരണം ഒരുപാട് ദൂരത്താണ് പിന്നെ വല്ലപ്പോഴും കോളേജ്ന്നൊക്കെ ട്ട്രിപ്പ് പോകുമ്പൊ ഒരിക്കല് പോയീന്നല്ലാതെ കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട് എനിക്ക് ആഴ ത്തില് അറിയാനൊ ഇതൊന്നും സാധിച്ചിട്ടില്ല പിന്നെ പല യൂട്യൂബ് വീഡിയോസുകളും പിന്നെ ചെലവരൊക്കെ ഇപ്പോ വ്ളോഗേഴ്സ് ഒക്കെണ്ടല്ലൊ അവരിങ്ങനെ കടലിനെ കുറിച്ചിട്ടിങ്ങനെ പറയാറുണ്ട് അതിന്റെ മനോഹാരിത പിന്നെ അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണ രീതികള് പ്രത്യേകിച്ചിട്ട് ഞമ്മള് ഉം ഈ മീൻപിടുത്തക്കാരെക്കെ ഓരൊക്കെ അനുഭവങ്ങള്ങ്ങനെ കെ പറയ്ണെ കേക്കാ പല സമയത്തും കടലില്ണ്ടാക്ണ പ്രക്ഷോഭങ്ങള് ഈ കൊടുങ്കാറ്റ് പോലോത്ത സംഭവങ്ങള് ക്കെ വെരുമ്പോ അവറനുഭവിക്ക്ണ പ്രയാസങ്ങളെ കുർച്ചിട്ടും പിന്നെ അ അ അവര് ഭക്ഷണത്തിന് വേണ്ടീട്ട് ഏഹ് എന്തൊക്കെ എ മീനാണ് ഉപയോഗിക്കാറ് എങ്ങനെക്കെ എത്തരത്തില്ള്ള രീതിയില്ള്ള ഭക്ഷണങ്ങളാണു ഉപയോഗിക്കാറ് ന്ന്ള്ളെ ഒക്കെ ങ്ങനെ അയിന്റെ അയിനെ കുറിച്ചിട്ട്ള്ളെ വിശദങ്ങ അംശം അയ് ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറ്ണ്ട് പലർക്കും യാത്രകള് ചെയ്യാനിഷ്ടാണെങ്കി പോലും ഈ കരയിലൂടെ പോണമാരി കടൽലൂടെ പോവുമ്പോ ഞമ്മക്ക് സമ്മർദ്ദ ചെല ഭാഗങ്ങള് കൂടുക, ഛർദി പോലോത്ത പല രോഗങ്ങൾക്കും കാരണാവാറുണ്ട്. അപ്പൊ അവരെന്നെ പറയാറ്ണ്ട് ചെല പുതിയ വ്ലോഗർമാരെക്കെങ്ങനെ കൊണ്ടു പോകുമ്പൊ അഹ് ഈ കഹ് ആഴക്കടൽലൊക്കെ എത്തിയ വലിയ ബുദ്ധിമുട്ടുകള് അനുഭവി ക്കെ അറിവുണ്ടായി ഇവർക്ക് ശരീരത്തിന് അ അസ്വസ്ഥകൾ അനുഭവപ്പെടുകയും വളരെ ഡെയ്ഞ്ചറായ ഒരു സിറ്റുവേഷൻല് ണ്ടാവുകയും ചെയ്യാറുണ്ട്ന്നൊക്കെ ഞങ്ങള്ങ്ങനെ പറയണേ ഏക്കാറ്ണ്ട്. അയിന്റെ ഉം ശെരിക്ക് കടൽന്റെ മനോഹാരിത അനുഭവിക്കണെങ്കി കടലിന്റെ ഏഹ് മുകളിലൂടെ യാത്ര ചെയ്യുന്നേക്കാളിലും കൂടുതലും അതിന്റെ അടിത്തട്ടിലേക്ക് പോണംന്നാണ്. ഈ ഡൈവ് ചെയ്ത് നമ്മള് സഞ്ചരിക്കുമ്പൊ അവിടുത്തെ പവിഴപ്പുറ്റുകളും വ്യത്യസ്ത തരം മീനുകളും ഞമ്മള് ഇതുവരെ കാണാത്ത പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും.
അതെ യതെ കപ്പൽ യാത്ര പറ്റി പറയുമ്പൊ നമ്മള് പ്രധാനമായും നമ്മള് അറിഞ്ഞിരിക്ക്ണാല്ലത്. ല്ലെ അമ്മക്കൊരു കൗതുക ള്ളൊര് താണെന്നുള്ള കത്ത് കപ്പൽ ൻ്റേലെ കടൽന്റെ അടിയിൽള്ളെ പ്രധാനപ്പെട്ട ദൈവത്തിന്റെ ഓരോ പ്രതിഭാസങ്ങളും അത്ഭുതമായ സൃഷ്ടിപ്പുകളും എന്തൊക്കെയെന്നുള്ളത് പിന്നെ ഞമ്മള് കപ്പൽ യാത്രയെ കുറിച്ച് പറയുമ്പോ നമുക്ക് നമ്മടെ കേരളത്തിന് അല്ലെങ്കി നമ്മുടെ ഇന്ത്യക്ക് നമ്മുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് നമ്മള്ന്ന്ള്ളത് ഒരു കടലിനാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ നാ ഒര് മൂന്ന് ഭാഗത്തും കടൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മളൊര് കടലുകൾ കൊണ്ട് നിറഞ്ഞൊരു രാജ്യത്തായി സംസ്ഥാനത്താണ് നമ്മൾ നെലവിലുള്ളത് അപ്പ ഈ തീത്തെ അമ്മക്കറിയാ പുത്യെ മുഖ്യമന്ത്രിയുടെ പുതിയ ബജറ്റ് വന്നു. അതില് കുറെ തുറമുഖങ്ങളെ പറ്റിയും അല്ലാന്ന്ണ്ടെങ്കിൽ രാജ്യത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ തുറമുഖങ്ങൾ തമ്മിലുള്ള പരസ്പര കപ്പൽ കപ്പൽ യാത്രകളെ പറ്റിയും അതുപോലെയുള്ള ഏഹ് തുറമുകൾ തമ്മിലുള്ള സാമ്പത്തികമായ എ എത്രത്തോളം അമ്മക്ക് അമ്മളെ കേരള ത് ഉന്നമനത്തിലേക്ക് എത്താൻ കഴിയുന്ന തൊക്കെ അമുക്ക് പുതിയ മുഖ്യ മന്ത്രിയുടെ ബജറ്റിലൂടെ കഴിഞ്ഞു അപ്പൊ ഇതുപോലെയുള്ള നമുക്കറിയ പണ്ട് കാലങ്ങളില് ഇതുപോലെ രാജാക്കന്മാരും നമ്മുടെ വ വാസ്കോടഗാ വാസ്കോഡഗാമ അടക്കമുള്ള പോർച്ചുഗീസ് നേതാക്കളെല്ലാവരും നമ്മുടെ കേരളത്തിലേക്ക് വന്ന് കാലുകുത്തിയതാണ്. അതൊക്കെ കപ്പൽ യാത്ര മുഖേനകളാണ്. ഏഹ് അപ്പൊ അതുപോലെയുള്ള കപ്പൽ യാത്രകൾ മുഖേന നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബ ന്തനങ്ങള് തുറമുഖം തമ്മിലുള്ള ബന്ധങ്ങള് അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെം ഓരോ പ്രദേശത്തിനും അവരുടേതായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പൊ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കില് കേരളത്തിന്റെ പ്രത്യേകതയാണ് കേരളത്തിന് കൂട്തല് ചമക്കാറി ഏലം അല്ലാന്ന് ണ്ടേല് ഇഞ്ചി മറ്റു കർഷകമായ അല്ലാന്ന്ണ്ടെങ്കില് ക് കുരുമുളക് പോലത്തെ കറുത്ത സ്വർണം ന്നൊക്കെ അറിയപ്പെടുന്ന കറുത്ത മുത്ത് തനീ കുരുവൾക് പോലത്തെ സാധനങ്ങളൊക്കെ അമുക്ക് കേരളത്തില് വളരെ അഹ് സുലഭമാണ് അപ്പൊ അതുപോലെയുള്ള നമ്മുടെ സാധനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയ എന്നുള്ള താണ് അപ്പൊ നമ്മുടെ സാമ്പത്തിക നേട്ടം ഉയർത്തുന്നതിന് വേണ്ടിട്ട് പുതിയ മുഖ്യന്ത്രിയുടെ ബജറ്റ് നോക്കുമ്പോ നമുക്കറാം. അത് നമ്മുടെ സാമ്പത്തിക അപം വേറെ കേരളം എന്നുള്ളത്രു കടത്തിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള തുറമുഖൾ അല്ലെങ്കിൽ കപ്പൽ കപ്പൽ യാത്രകൾ മുഖേന നമ്മുടെ കേരളത്തിന്റെ ഓരോ സാധനവും രാജ്യങ്ങളിലേക്ക് എത്തിച്ചിട്ട്. കേരളത്തിന്റെ കടബാധ്യത വളരെ രീതിയിൽ കുറക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നത് പിന്നെ കപ്പൽ യാത്രകളെ പറ്റി പറയുമ്പോൾ നമ്മള് നേരത്തെ പറഞ്ഞതു പോലെ തന്നെ ഇതിപ്പോൊ ഒരു മത്സരമാക്കി ണ്ട് പിന്നെ കപ്പൽ യാത്രകളെ പറ്റി പറയുമ്പോൾ രാജ്യങ്ങൾ തമ്മില്ള്ള യുദ്ധങ്ങൾ വരുമ്പോഴാണ് പ്പൽ യാത്രകൾ വളരെ മുടങ്ങാറ് നമുക്ക ഹോർമോസ് കട കടലെടുക്ക ഇപ്പൊ അറിയപ്പെട്ടൊരു. ഏഹ് കടലടുക്കായി മാറിയിട്ടുണ്ട് ഇപ്പ ഈ രണ്ട് മാസങ്ങൾക്കിടയിൽ കാരണം രാജ്യങ്ങൾ പ്രധാന വൻകര രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണം മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഈ എണ്ണകള് മറ്റു. ഓരോ സാധനങ്ങളും തടഞ്ഞു വെച്ചിരുന്നത് ഈ ഹോർമോസ് കടലെടുക്ക വെച്ചാണ്. അപ്പൊ ഇതുപോലെയുള്ള ഓരോ കടലെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ തുറമുഖങ്ങൾ ആണ് ഓരോ രാജ്യത്തിന്റെയും അവരുടെ പുരോഗതി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തെ സൂചിപ്പിക്കുന്ന ഓരോ കടലെടുക്കും. അപ്പൊ ഇതുപോലെയുള്ള കടലുകൾക്ക് കടലെടുക്കിലൂടെ നമ്മുടെ ഓരോ കപ്പൽ യാത്രകളും അല്ലെങ്കിൽ ഓരോ ഏയ് വാണിജ്യ കപ്പലുകളും എത്തിയിട്ടാണ് ഓരോ രാജ്യ അവരുടെ ജനങ്ങളിലേക്ക് കൃത്യമായ സാധനങ്ങൾ ഇപ്പ നമുക്ക് കേരളത്തി അല്ലെങ്ക നമ്മുടെ ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യയിലെ എണ്ണ എത്തുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ലോകത്തിന്റെ ഇരുപത് ശതമാനത്തിലേറെ എണ്ണ ഉല്പാദിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസങ്ങളായിട്ട് വൻകിട ശക്തി നടക്ക ആ രാജ്യ രാജ്യങ്ങളിൽ നിന്നാണ് ലോകത്തിന് ഇരുപത് ശതമാനത്തിലേറെ എണ്ണ പുറപ്പെടുപ്പിക്കുന്നത് അപ്പൊ അവരുടെ ഇടയിൽ യുദ്ധം നടുമ്പോ അല്ലെങ്കിൽ അവരുടെ ആ ആ രാജ്യത്ത് ഹോർമോസ് കടലെടുക്ക് പോലെയുള്ള കടലുകൾക്ക് തടന്ന ന്നതോട് കൂടി നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കുള്ള എണ്ണയുടെ അല്ലെങ്കിൽ അവരുടെ ഓരോ സാധനങ്ങളും എത്തുന്നത് തടയാണ് അപ്പൊ കപ്പൽ യാത്ര അല്ലെങ്കിൽ വാണിജ്യ കപ്പലുകൾ ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ട് പിന്നെ അതുപോലെ തുറമുഖങ്ങള്ൾ അല്ലാ മറ്റു എല്ലാവിധ നമുക്കറിയപ്പോ പണ്ട് കാലങ്ങളിൽ യാത്ര ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ കടലകിൽ കടന്ന പോവുക അല്ലാെന്നുണ്ടെങ്കില് നദികൾ അല്ലെങ്കിൽ മറ്റു ഏഹ് ഇതുപോലെയുള്ള തടാകങ്ങളൊക്കെ കടന്ന പോക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അത് അതിും കുറുകെ ചെറിയ ചെറിയ പാലങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിലേറെ നമുക്ക് വളരെ വ്യവസ്ഥാപിതമായ കപ്പലുകള് നമ്മുടെ വായു പോലത്തെ ഓരോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂനമദ്രതൽ നിന്ന് തടയാൻ കഴിയുന്ന കപ്പലുകളെല്ലാം ഇപ്പൊ ഓരോ കമ്പനികളും നിർമ്മിച്ചു കൊണ്ടിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കപ്പലുകളൊക്കെ നിലവിലുള്ളപ്പോ നമുക്ക് ഇതിലൂടെയുള്ള യാത്രകള് ഇതുപോലെ ഇതിലൂടെയുള്ള നമ്മുടെ സഞ്ചാരങ്ങള്ൾ നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കൈവരിക്കാൻ കഴിയ എന്നുള്ളതാണ് ഇതിലേക്ക് നോക്കുമ്പോൾന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിലൂടെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെറെ ഒരു സാമ്പത്തിക നേട്ടം ഉന്നതി ഉന്നതിൽത്തിക്കാൻ കഴിയോ അതോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെരു തനം താന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തി എത്തുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കപ്പൽയാത്ര ഒരു ഉപകാരപ്രദമാണോ അല്ലയോ
കേരളത്തിന്റെ ഏയ് കേരളത്തിന് ലോകത്തിന് ഇടയിലേക്ക് ഇത്രയേറെ ഉയർത്തിക്കൊണ്ട് പോകുന്നു ത് തന്നെ ഒരു കപ്പൽ യാത്രയെ കുറിച്ചാണ് കാരണം വാസ്കോടകം നേർത്തെങ്ങൾ സൂചിപ്പിച്ച മാതിരി വാസ്കോടഗാമ കാപ്പാട് വന്ന് കാല കുത്തിയ ഒരു സന്ദർഭം- ആഹ്ഇപ്പൊ ലോക ഭൂപടത്തിൽ എടുത്തു നോക്കിയാൽ കേരളത്തിന് വലിയ ഏഹ് രീതിയിയില് മാർക്ക് ചെയ്ത് കാണാൻ കഴിയണ ഞമക്ക് കാപ്പാട് ഭാഗത്തെ തുറമുഖത്തേയാണ്. അപ്പോ പല രാജ്യങ്ങളിലും ഞമ്മള് പോവ്വേ ച്ചെങ്ങി അവിടുത്തേക്കെ ഏ പ്രധാനമായിട്ട് അവര് ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് കാണുന്ന ഒരു പ്രദേശമാണ് ഏ കാപ്പാട് തുറമുഖം എന്നുള്ളത് അപ്പോ ഗവൺമെന്റ് ഏഹ് ഒരു ടവൽ മേഖല എന്നുള്ള നിലയിലേക്ക് ടൂറിസ്റ്റ് മേഖലന്ന് നെലയിലേക്ക് കപ്പൽ മാർഗത്തെ ഏ ഒന്നുകൂടി വളർച്ചയിലേക്ക് ഉന്നയിച്ചാല് ആഹ് അത് വലിയൊരു മുതൽക്കൂട്ടാകും അതുമാരി തന്നെ പ്രധാനായിട്ട് കടൽ യാത്രകൾ ഉപയോഗപ്പെടുത്തുന്നത് പണ്ട് മുതലേ സാധനങ്ങൾ കയറ്റിയാക്കാന് ഇറ ക്കുമതി ചെയ്യാൻ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണയിടെ കൂടോയിലിന്റെ ഒക്കെ ഇരുപത് ശതമാനത്തോളം ഏഹ് യാത്രകള് ഇമ്പോർട്ടിങ്ങ് എക്സ്പോർട്ടിങ്ങൊക്കെ നടക്കണത്. നമ്മടെ കപ്പൽ മാർഗ്ഗണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏഹ് കൂടോയിലന്ന്ന്നല്ല എല്ലാ സാധനങ്ങളുടെയും ഏകദേശം പകുതിയോളം നടക്കുന്ന ഇത്തരത്തിലുള്ള സ ഏഹ് യാത്രകളിലൂടെയാണ് കരംമാർഗ്ഗത്തെേക്കാളിലും കൂടുതൽ എനിക്ക് തോന്നുന്നു കപ്പൽ മാർഗ്ഗമുള്ള യാത്രയാണ് ഏറ്റവും സുഗമമായതെന്ന് എന്നാല് അതിന് നല്ല ദോഷവമുണ്ട് അപ്പോ അതിനൊക്കെയുള്ള പരിഹാരങ്ങള് കണ്ട് കണ്ടെത്തി ഒന്നുകൂടി ഊർജ്ജിതമാക്കണെന്നാണ് എൻക്ക് അഭിപ്രായപ്പെടള്ളത് അപ്പൊ ഏതായാലും
പോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ക ജലമാർഗത്തിലൂടുള്ള യാത്രകാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ യാത്രകള് കാരണം ട്രാഫിക്കുകൾണ്ടാവില്ല ഓരോ ബുദ്ധിമുട്ടുകൾണ്ടാവില്ല നിയന്ത്രണൾ ണ്ടാവില്ല നമക്ക് എല്ലാ കാര്യങ്ങളിലേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പ്രദേശിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യണ്ട ഒരു വിഷയാണ് നമുക്ക ഇത് മറ്റൊരവസരത്തിൽ വീണ്ടും ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ നന്ദി.
ഓക്കെ.